ഹലോ
കേക്കാണ്ടല്ലോല്ലെ?
ആഹ് കേക്കുന്നുണ്ട് കേക്ക്ണ് ണ്ട്
ഫ്രീയല്ലേ?
അതെ ഫ്രീയാണ്
ഓക്കേ, എന്തെക്കെണ്ട് വിശേഷം?
ഓഹ് നല്ല വിശേഷം സുഖം അങ്ങനെ പോവ്ന്നു അവിടെയോ?
ആഹ് നന്നായിരിക്കുണു ചായ കുട്ച്ചോ?
ആഹ്, ചായ കുടിച്ചു.
ഓ ഓ കുട്ച്ചു കുട്ച്ചു ആ ഇങ്ങെനെയാ? എന്നും വൈകുന്നേരം ചായ കുടിക്ക്ണ ശീലണ്ടോ?
എന്നും വൈകുന്നേരൊന്നുല്ല ഞാന് അങ്ങനെ അധികം ചായ കുടിക്കാത്താളാ ഐ ലൈക്ക് നീറ്റ് കട്ടം ചായ കുടിക്കലില്ല
ആ എന്തേലും ഡയറ്റെന്തേലും ഫോളോ ചെയ്യ്ണ്ടോ?
നോ, എനക്കത് ഇഷ്ടല്ല കട്ടം ചായ
അങ്ങനെ അപ്പ കാപ്പി.
കാപ്പിയിഷ്ടാ കാപ്പിയും, പിന്നെ പാൽച്ചായിഷ്ടാ
ഓക്കെ പിന്നെ എന്തേലും ഈ എണ്ണക്കടി അങ്ങൻത്തെന്തേലൊക്കെ?
ആഹ് എണ്ണ കടിയിഷ്ടാ ഇന്ന് എണ്ണ കടിയേരുന്നുണ്ടായിരുന്നേ
ആ എന്തായിരുന്നു?
ഏഹ് ഉള്ളിവട
ഉള്ളിവട ആ ആ മനസ്സിലായി
ഉം അവടെന്തേരുന്നു?
ഇവെടെ ഉം ബിസ്ക്കെറ്റായ്ര്ന്നു
ആഹ് ആഹ്
ഉം
അവ്ടെ കര്ന്റ്ണ്ടോ? അല്ല ചോയ്ച്ചു ഇവിടെ ഒന്നും കറണ്ട്ല്ല എല്ലാം ഫുൾ അടിച്ച്പോയീന്ന് തോന്ന്ണു
അതെ ഇങ്ങള് ഏത് ഏത് ജില്ലേണ്
വയനാട്
വയനാട് ആഹ് ഓക്കെ
ഏഹ്
അത് ഇങ്ങനെ മഴ ഇണ്ടായിരിന്നോ
ഓഹ് മഴ ഇണ്ടയ്ര്ന്നു നല്ല മഴയാര്ന്നു
അതെ അവ്ടെപ്പോ മറ്റേഈ എന്തേലും അലർട്ട് ഓറഞ്ച് അലർട്ട് ആനെ എന്തെലും ഉണ്ടോ
ഉം ഞാൻ ന്യൂസ്ഒന്നും കണ്ട്ട്ടില്ല എന്തെങ്കിലും ഒര് അലർട്ട് ഇണ്ടാവും പഴേ ഇന്നാളെങ്ങനെ ഓറഞ്ച് അലർട്ട് എങ്ങാനും ഇണ്ടേയ്ര്ന്നു
ആഹ് ഇക്ക് പ്രോബ്ലം ഒന്നുംല്ലല്ലോ
പ്രോബ്ലംസ് ഇപ്പയില്ല കാറ്റ് മഴ അതന്നെ
എല്ലാരും സുരക്ഷിതായിരിക്കായിരിക്കുന്നുല്ലേ
ആഹ് അതെ അതെ എല്ലാരും കെയർഫുൾ ആയിരിക്കുന്ന്ണ്ട് അവിടെ എങ്ങനെ മഴയുണ്ടോ
ഇവടെ വല്ലപ്പോഴള്ളൂ
ആഹ് ആഹ്
ആഹ് അപ്പ പെയ്യുമ്പോ കൊർച്ചൊക്കെ നല്ല ശക്തിയില് പെയ്യും പിന്നെ ഈ ഏരിയേലങ്ങനെ അത്ങ്ങനെ വെള്ളം നിക്ക്ണ പ്രദേശല്ല അപ്പോ അങ്ങനെള്ള ബുദ്ധിമുട്ടൊന്നുല്ല
അയ്ന്ന ഡിസ്ട്രിക്റ്റ് എവ്ടെയാ ഒഹ് പാലക്കാടന്നെ
ആഹ്
ലൈക് ഉം പിന്നെ
ആഹ് പഠിക്കുവാണോ
ഏ് ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞിരിക്കാ
പ്ലസ് ടു കഴിഞ്ഞു അപ്പാേ വേറെ യു യുജി അഒക്കെ കൊൻജായിര്ന്നില്ലേ
ഞാന് ആർമീന്റെ ട്രെയിനിങ്ങിന് പോവുന്നുണ്ട് കോച്ചിങ്ങിന് അയ് എവ്ടെ എന്റെ വീട്ന്റെ അടുത്തന്നെ
അപ്പോ ആഹ് അതിന് അങ്ങനെ പരീക്ഷ അങ്ങനൊന്നുല്ല
ആഹ് ഉണ്ട് ഒര്എക്സാമ് ഇപ്പോ എഴുതി ഞാന് റിസൾട്ട് വന്നിട്ടില്ല റിസൾട്ടിന് വേണ്ടി വെയിറ്റെയ്യാ
ആഹ് അപ്പോ പ്ലസ് ടു ഏതെയ്രുന്നു ഇട്ത്തിയ്ര്ന്നെ
ഹ്യൂമാനിറ്റീസ്
ആഹ് ഞാനൻ ഹുമാൻറ്റീസ് ആയ്രുന്നു
ആഹ് എത്രെലാ പടിക്ക ഇപ്പെ എന്താ അവസ്ഥ കഴിഞ്ഞതാണോ
ഞാന് ഡിഗ്രി കഴിഞ്ഞു ഇപ്പൊ പി ജി പി ജിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്
ആണോ എങ്ങനെ പോവുന്നു പഠിപ്പൊക്കെ
ആഹ് നന്നായിട്ട് പോണൂ അതിന്റെ കൂടെ കാെർച്ച് പി എസ് സി എസ് എസ് സി ഒക്കെപ്പാടാ നോക്ക്ണ്ട്
ആഹ്
അല്ല അപ്പോ ഈ ആർമി ട്രെയ്നിങ് ട്രെയിനിങ്ങാണോ അതോ ഈ സെലക്ഷൻ എ എന്താ സംഭവം
ഞാനിപ്പോ കോച്ചിങ്ങിനാ പോവുന്നെ അതായത് ആ ഒരു ആഹ് ഒരു അക്കാദമി മോഡ്ല് ആ ഒരു സെന്റർല് ഞങ്ങക്ക് അവിടെ പീ ജി യും പിന്നെ നമുക്ക് ക്ലാസ്സാെക്കെ നടക്ക്ണ് ണ്ട്
ആഹ്
ഉം അതായത് രാവിലെ ഒരു ഏഴ് മണി മുതല് ഒമ്പത് മണി വരെ പീ പിടി പിന്നെ പത്ത് മണി മുതൽ ഒരു മണിവരെ ക്ലാസ്സ് ആ രീതിയിലാണ് നമുക്ക് നടക്കുന്നത്
ആ
ഉം
അല്ല ഞാന് ഇതിങ്ങനെ കേട്ടിട്ടില്ല അതുകൊണ്ടാ ചോദിച്ചത് അറിയാൻ വേണ്ടി ചോദിച്ചത്
ഓഹ എല്ല- പാലക്കാട് ഒ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഇതേപോലെ അക്കാദമി സെക്ഷൻ സെക്ഷൻ ഉണ്ടല്ലോ
ഉണ്ടോ
ഓ ഉണ്ട് ഇഷ്ടമാതിരി ഉണ്ട്
ആ ഏത് ഏതക്ക അക്കാദമിയിലാ പഠിക്കണ
ഞാന് ഞാന ഇവിടെ പഠിക്കുന്നത് മലബാർ സൈനിക അക്കാദമിയ പിന്നെ എനിക്ക് പാലക്കാട് പെരിന്തൽമണ് ആ ഭാഗത്ത് അവിടുത്തെ ഉള്ള അക്കാദമിസ് ഒക്കെ കുറച്ചറിയാം
ആഹ്
അപ്പോ അതിന് ഈ ഡിഗ്രി ഒന്നും വേണ്ട പ്ലസ് ടു മതിയോ
ഉം നമുക്ക് ടെൻത്ത് ഇത് മതി ടെൻത്ത് മാർക്ക് മതി
ആഹ്
ഉം കേയറണെങ്കിൽ ചേരണമെങ്കിൽ ടെൻത് പാസ് മതി ടെൻത് മതി ടെൻ തിൽ സിക്സ്റ്റി ഫൈവ് പെർസെൻേജ് മാർക്ക് മതി
ഉ അല്ലാപ്പ ഈ അഗ്നി വേർ അതിന് എന്തൊക്കെയ എത്ര വർഷം അങ്ങനെയൊക്കെല്ലേ
ആഹ് ഉണ്ട് എന്നാ വർഷമല്ല നമുക്ക് ഏജ് അനുസരിച്ചിട്ട ഇതിന് നമുക്ക് ജോലിക്ക് കേറാൻ പറ്റിയ ഒരു ഏജ് പറയുമ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് വര
ആഹ്
പിന്നെ നമുക്ക് അവിടെ ജോലിന്ന് പറയുന്നത് നാല് വർഷം ജോലി ചെയ്യണം അഗ്നി വേർൽ ആണെങ്കില്
ആഹ്
ഉം നാലു വർഷം ജോലി ചെയ്യണം
അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ഥിരമാക്കാൻപറ്റുവോ
അത് കഴിഞ്ഞ് നമ്മളെ ഞാൻ അറിഞ്ഞിടത്തോളം നമ്മളെ ക്വാളിഫിക്കേഷനും നമ്മളൊ ഒരു ഇത അനുസരിച്ചിട്ട് അവരന്നെ നമ്മള് പെർമന്റ ആക്കുന്നത നമ്മള് പെർമെന്റ് ആകുന്നതല്ല അവ തന്നെ നമ്മള ഇതനുസരിച്ച് പെർമെന്റ് ആ കുന്നതാ
ഓക്കെ ഓലെന്നെ നമ്മൾ അവിടെ സ്ഥിരാക്കും അങ്ങനെ
ആ നമ്മള അതായത് നമ്മളെ ആക്ഷൻസും അതൊക്കെ അവർക്ക് നമ്മൾ ഒരു- നമ്മൾഇതിൽ എത്തുന്നരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അവര് നമ്മള് ഇതാക്കും
ആ അപ്പൊ ഈ കുടുംബത്തിന്നൊക്കെ എല്ലാം സപ്പോർട്ടാണോ
കുടുംബത്തില് പറയാന്ഓ ഉപ്പച്ചി മാത്രമേ നല്ല സപ്പോർട്ട് ഉള്ളൂ ഉമ്മാക്ക് അത്ര തൽപര്യ ഒന്നും ഇല്ല
അത് കൊഴപ്പൊന്നുമല്ല നിങ്ങക്ക് ഇഷ്ടാണെങ്കി അത് പോണോണ്ട് ഒരു പ്രോബ്ലം ഇല്ല
ആഹ് പക്ഷേ ഉമ്മാക്കുള്ള ടെൻഷന്ന് അറിയാനേ ഇങ്ങനെ ഞാൻ ഒറ്റ മോളെ ഉള്ളൂ അപ്പൊ ബാക്കി മൂന്ന് ആൺകുട്ടികളല്ലേ ആൺകുട്ടികളാണ് അപ്പൊ അയിന്റെ ഒരു ടെൻഷനെ ഉള്ളൂ
ആഹ് അവരൊക്കെ ആ നിങ്ങളെ മുകളിലാണോ അതോ താഴെയണോ
എങ്ങനെ
ആൺകുട്ടികൾ നിങ്ങളെക്കാൾ ചെറുതാണോ
ചെറുതാണ്
ആ
ഒരാള് ഒമ്പതില് ഒരാള് ആറില് ഒരാൾ അംഗവാടി പഠിക്കുന്നു
ഓഹ്
പിന്നെ
വേറെ
എന്താ ഫുഡ് ആഹ് ഇവിടെ ചിക്കൻ കറിയും ചോറും ഉണ്ട് പിന്നെ ചിക്കൻ പൊരിച്ചതും
ഓഹ് ഇക്ക് രാ രാത്രി ഉം ഗോതമ്പാണ് ഗോതമ്പ് ഉപ്പുമാവ്
ഉപ്പമാവ് അങ്ങനത്തെയാ
ഉം ഗോതമ്പിന്റെ
ആഹ് നമുക്ക് ഇവിടെ പിന്നെ മെയിന് ആയിട്ട് എല്ലാവർക്കും ചോറ വേണ്ടേ
ചോറന്നെ കഴിക്കാറ് ഇന്ന് പിന്നെ ആഹ് അങ്ങനെ ആറ്റിയന്നേ ഉള്ളൂ
ആഹ് ഇവിടെ പിന്നെ എല്ലാർക്കും ചോറ് വേണം ഇങ്ങനത്തെ സാധനങ്ങളോട് വല്യ താല്പര്യം ഇല്ല
ആഹ് ആഹ് അതല്ല അപ്പൊ ഇതിന് ഇങ്ങനെ പോവാന്നുണ്ടെങ്കി നമ്മള് ബോഡി ഫിറ്റ് ആക്കുക അങ്ങനത്തെ സംഭവൊക്കെ ഇല്ലേ
ബോഡി ഫിറ്റ് ഹൈറ്റും നമ്മളെ വെയ്റ്റും ആണ് മെയിൻ ആയിട്ട് നോക്കണ്ടേ
ആഹ് അപ്പൊ എത്ര എത്ര ഹൈറ്റ് വേണ്ടി വരും
ഗേൾസിന് നൂറ്റി അമ്പത്തിഏഴ് വേണം വെയ്റ്റ് ഫോർട്ടി എയ്റ്റ് റ്റ് ആ ഒരു ഇതില് വേണം
ആഹ്
ഉം ബോയ്സിന് എത്രേ നൂറ്റി അറുപത്തിയഞ്ചോ അങ്ങനെ എന്തോന്നാള്ളെ നൂറ്റി അറുത്തഞ്ച് നൂറ്റി അറുപത്തി യാറ് ആ രീതിയിൽ അവർക്ക് വെയ്റ്റ് അയമ്പത്തി എത്ര അഞ്ചോ അങ്ങനെ എന്തൊക്കെ വേണം
ഉം
പിന്നെ നമ്മള് ഓട്ടോം ചാട്ടം ഓട്ടോം ചാട്ടം ഇതൊക്കെ
ഞാനിങ്ങനെ ഇന്റെ ചുറ്റുപാടിന്ന് ഇങ്ങനെ പോണത് ആദ്യമായിട്ട് ഇങ്ങനൊരുത് കേട്ടിട്ടില്ല അപ്പോ ഇയാൾ പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പോ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്
ആഹ് ആഹ് ഇങ്ങനുണ്ട് ഓരോ പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് ഇപ്പൊ ഏകദേശം എല്ലാ ജില്ലകളിലും ഇങ്ങനെ ഓരോ അക്കാദമി സെന്റർ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ കുട്ടികളെ കൊണ്ടിങ്ങനെ ആർമിയിലേക്ക് കയറാനുള്ള ട്രെയിനിങ് നടത്തിക്കൊണ്ടിക്കുന്നുണ്ട്
ആഹ് അതിപ്പോ ഈ അഗ്നി വീർ എന്നുള്ള സംഭവം വന്നൊണ്ട് ഏഹ് തുടങ്ങിയതാ തോന്നുന്നു അല്ലേ
അങ്ങനെയൊന്നല്ല ആർമി ഗേൾ ഇപ്പൊ വുമൻസിനാണെങ്കിൽ വുമൻസിന് ഇപ്പടുത് ത്താണല്ലോ ആർമിയിലേക്കുള്ള ആർമിക്കേറാനുള്ള നിയമൊക്കെ വന്നത്
ആഹ് ആഹ്
ആഹ് പിന്നെ ആദ്യം തന്നെ ഈ സെന്റർസുകളൊക്കെ ഉണ്ട് ബട്ട് ഈ നമ്മളെ നാട്ടിലൊക്കെ വന്നത് ഈ അടുത്ത് ത്തായിട്ട ആദ്യം മുതലേണ്ട് സെന്റർസ് ഒക്കെ ആദ്യം മുതലുണ്ട് പിന്നെ ഇങ്ങനെ ഓരോ കുട്ടികളും ഇങ്ങനെ ആർമിയിലേക്ക് ഇങ്ങനെ ഇതുവഴി കേറൻ തുടങ്ങിയന് ശേഷമാണ് ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് ഹൈ
അ ആഹ്
ഉം ഞാൻ അങ്ങനെ രണ്ട് മൂന്നാൾക്കാർ കേയറിയണ്ട് ഇതിലാണ് ഞാൻ ഏഹ് അക്കാദമിയിൽ പോയി ജോയിൻ ചെയ്തത്
ആഹ് ഫീസ് ഒക്കെ എങ്ങനെയാ
ഫീസ് ഞാന് പത്തൊമ്പതെ അഞ്ഞൂറ് കൊടുത്തിട്ട കേയറിയേ നമുക്ക് ജോലി കിട്ടുന്നവരെ ആ പത്തൊമ്പത് അഞ്ഞൂറ് മാത്രം മതി
ആ അതിൽ തന്നെ അവര് ട്രെയിനിങ് നമുക്ക് വേ ലോ എഹ് പഠി പഠിക്കാള്ള ആഹ് ഒക്കെ തരുല്ലേ
ഏഹ് കോര് നമുക്ക് ഒക്കെ ഒരു ചെയ്തരും
ഉം ഞാനാദ്യയിട്ടാട്ടോ ഇങ്ങനെ ഒരു ഗേള് പറയുന്ന കേക്കുന്നത് ആഹ് അതുകൊണ്ട് അതെ ക്ക് വല്യ ഇഷ്ടായി നല്ല കാര്യാണ്
അതെ
അത് കൊ കൊറച്ച് മുതിർന്നവർക്കൊക്കെ അത് ഒന്നും മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ
നമുക്കങ്ങനല്ല
ആഹ് ഇപ്പ ഇപ്പ ഇല്ല കുഴ പ്പ ഇല്ല ഞാൻ എക്സാം എഴുതാൻ പോവുമ്പോ ഉമ്മിച്ചി ഉപ്പിച്ചൊക്കെ കൂടെ വന്നിന് ഇപ്പൊ വലിയ പ്രശ്നമല്ല ക്ഷേ ഉമ്മാ ക്കെന്നാലും ഉള്ളില് ഇത്ണ്ട്
ഉം
ഉപ്പാക്ക് ഇതിനൊക്കെ ഭയങ്കര ഇഷ്ട്ടാട്ടോ എന്നെ ഇങ്ങനെ പറഞ്ഞയക്കാൻ സ്പോർട്സിനു കാര്യങ്ങൾക്കൊക്കെ
അതെ ഇന്റെപ്പാക്കു അങ്ങനെരുന്നു പക്ഷെ ഇ കക്ക മേഖലണ്ട് പറ്റിയില്ല
ആഹ് പിന്നെ പത്ത് മിനിറ്റ് ആയി
ആഹ് നല്ല കാര്യാട്ടോ ഞാന് ഇതിന്റെ പുറത്ത് പറയല്ല ശരിക്കു ഇൻക്ക് ഷ് നല്ല കുട്ടിയാണ്
താങ്ക് യൂ
ന്ന ശരീട്ടോ
ഓക്കെ ഓക്കെ
ആഹ് ബൈ
ഹയ്